ഹലോ
ആഹ് എവടെ നമസ്കാരം
മ് ഞാന് ഇവിടൊക്കെ തന്നെ ഇണ്ട് നീ എവിടെയാ?
ഞാനിതാ വീട്ടിലിണ്ട് സുഖാണ് കൊഴപ്പൊന്നില്ല
മഴേണ്ടോ? ആ ഇവിടെതാ നല്ല ആ അടി അടിപൊളി കാലാവസ്ഥ മഴയാണ്
എ എല്ലാടത്തും മഴേ ഇവിടെ സന്നം പിന്നം ഇങ്ങനെ പെയ്തുംകൊണ്ട് ഇങ്ങനെരിക്കണ്ണ്ട്
ആ നല്ല അടിപൊളി മഴ ഈ ഒരു ഈ ഒരാഴ്ച ആ പൂർത്തിയായിട്ടും മഴന്നെ
ആ പിന്നെ
ഉം
ഭക്ഷണം കഴിച്ചിലെ
ഓ ഭക്ഷണൊക്കെ കഴിച്ചു മക്കളെ ആ മക്കൾ മക്കളൊക്കെ ഒറക്കി
മ് മ് എന്താ ഫുഡ്?
ആഹ് പത്തിരിം കറീം
അത് ശരി
ഞങ്ങക്ക് വിടെ നല്ല മീനൊക്കെ കിട്ടും അപ്പൊ മീന് നല്ല മുളകിട്ടത്
ആഹ് അതെ ആഹ് പത്തിരി ഭയങ്കര ടേസ്റ്റ് ആണല്ലോ?
ഉം ഇങ്ങക്ക് ചപ്പാത്തിയാ?
ഇല്ല ഞങ്ങക്ക് ചോറാണ്ന്ന് ചപ്പാത്തി കഴിക്ക്ണോലും ഇണ്ട് ചോറ് കഴിക്ക്ണോലും ഉണ്ട് ഞാൻ ചോറാ കഴിക്കണത് കയിച്ചത്
ആ ആ ആ ചോറ് വേണ്ട
പകുതിയാള് ഉം പകുതിയാള് ചപ്പാത്തി പകുതിയാള് ചോറ് വൈകീട്ടൊരു നാലുമണിക്ക് ഏഹ് അടുക്കളെ കേറി
ആഹ് ആഹ്
വച്ച് ചപ്പാത്തിണ്ടാക്കി മക്കള് സ്കൂള്ട്ടന്ന് അവർക്ക് ചായ കൊടുത്ത് അവരൊക്കെ റെഡിയാക്കി പിന്നെ ഇപ്പോ പഠി പ്പിക്കാനിരുന്ന് അയിന്റെടേല് നിസ്കാരം ഓത്ത് ഇതൊക്കെ കഴിഞ്ഞ് അ നമ്മള് ഫുഡ് കെയിച്ച് കെടക്കാൻ വേണ്ടിങ്ങനെ നോക്ക്ണ്
ഉം ഇപ്പളാ ഒന്ന് ഒഴിവായതലെ
ആഹ് അപ്പളാണ് നമ്മക്ക് പോയി
ആഹ് ജീവിതത്തിൽ ഇങ്ങനെ തിരക്ക് പിടിച്ചതാ നല്ലത്
ആ അതെ സമയം പോണതറിയില്ല അപ്പൊ പിന്നെ പകല് ഒരുപാടുണ്ട് നൈറ്റ് കുറവാണ് നോമ്പ എടുക്കുമ്പോളോക്കെ പകലൊ പാട് ടൈമാണ് പതിനാല് മണിക്കൂറൊക്കെ ണ്ടത് കൊണ്
ഉം ഉം മൊഹറത്തിനെ നോമ്പൊക്കെ എടുത്തിരുന്നാ
ആഹ് നോമ്പ്ട്ത്തിർന്നു
ആഹ് അഹ് ഞാനും എടുത്തിരുന്നു പത്തെണ്ണം
ഉം ഉം ഞാന് ഇടത് പത്തെണ്ണ ടുത്തത്തിട്ടി ല്ലട്ടോ ഞാന് പിന്നെ പ്രഗ്നന്റാവണ കാരണം പിന്നെ ഒന്നും അങ്ങനെട് എട്ക്കാൻ പാടില്ലല്ലോ
ആഹ് ആഹ് ഗർഭിണിയാല്ലേ ആഹ് ആഹ്
യെ കാരണം
എത്ര മാസായി
ആറ് മാസം
ആഹ് ആഹ് ആഹ് ശരി
അപ്പൊ പിന്നെ ഡോക്ടറുടെ സമ്മത ല്ലാതെ നോമ്പടുക്കാൻ പാടില്ലല്ലോ അവര് ഇൻ ക്കാണെന്ന്ണ്ടെ എപ്പോളും മൂത്രത്തി പഴുപ്പും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാ പിന്നെ വെള്ളം കുറഞ്ഞാ ല അയിന്റെ ബുദ്ധിമുട്ട് വരണ്ടാച്ട്ട് മൂത്ത മോന് പിന്നെ പള്ളീല്ണ്ടായിരി ക്കുമ്പ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ അഞ്ചാറ് ദിവസവും മൂത്രത്തി പഴുപ്പായിട്ട് ഒരുപാട് ഡോക്ടറെടുത്ത് പോയി അങ്ങനെ അഡ്മിറ്റായി പിന്നെ അണുക്കള് കുറേയാള്ള മരുന്ന് അങ്ങനെ കുടിച്ച് പിന്നെ ഇങ്ങനെ ഗ്ലൂക്കൂസ്ക്കൂ ടെ മരുന്ന് കേ റ്റിട്ടൊക്കെ പിന്നെ റെഡി ആയത് അപ്പ പിന്നെ ആഹ് ഒരു പേ പേടിയിൽ പിന്നെ നോമ്പൊന്നും അങ്ങനെ എടുക്കലില്ല റമളാൻത്തെ നോമ്പ് എടു ട്ട് തെന്നെല്ലാ ഒരു നോമ്പും ഇട് ത്തിട്ടില്ല
ഉംഉം ഉം കുഞ്ഞിന് വേണ്ടീട്ടല്ലേ അള്ളാക്ക് അറിയാലോ
ക്കെ ഒരു തലക്കന്ന് ഇടുത്ത് നോറ്റ് വീട്ടണം
ഉം ഉം ഉം ഉംഉം
കുഞ്ഞു മക്കൾള് ണ്ടാവുമ്പോളൊന്നും നോമ്പ് നോൽക്കാൻ കഴിയൂല മ്മക്ക് അവരെ നോക്കലും നമ്മള് നോമ്പെടുത്തനമ്മളാകെ ക്ഷീണിച്ചു പോകും
ഉം ഉം ഉം
ഉം
എനിക്ക് മോളുണ്ടായപ്പം ആഹ് ഞാനും നോമ്പ് എടുത്തിരുന്നില്ല റമളാനി നായിരുന്നു ഞാന് പ്രസവിച്ചത് അങ്ങനെ ഇരുപത്തെട്ട് ആഹ് മുപ്പത് നോമ്പും ഞാൻ എടുത്തില്ല ആഹ് നോമ്പൊക്കെ പിന്നീടാണ് ഞാൻ എടുത്ത് വീട്ടിയത്
ആഹ്
മൂത്രത്തി പഴുപ്പുണ്ടാവുമ്പോ ബാ ലി വെള്ളം കുടിച്ച മതി ഒരു ചെമ്പ് മ്മള് തിളപ്പിച്ചാറിയ വെള്ളം ഡെയിലി മ്മളൊരു ച് ചെമ്പ് തളപ്പിക്കൂല്ലേ അപ്പൊ ലൈറ്റായി ഇട്ട് കൂവപ്പൊടിയോ ബാർലിയോ ഇട്ടിട്ട് ലൈറ്റ് ആയിട്ട് വെള്ളം രാവിലെ തന്നെ തളപ്പിച്ച് വെക്ക ഡെയിലി വെള്ളം കുടിക്കുന്നതിന് പകരം ഇതെന്നെ എടുത്ത് കുടിച്ചാ മതി അപ്പം ആഹ് വേഗം റിക്ക വേഗം അതൊന്ന് ആഹ് നിങ്ങക്ക് ശരിയായി കിട്ടും
ആഹ് ഞാൻ കൂവപ്പൊടി വെള്ളം കുടിക്കലുണ്ട് കൂവപ്പൊടി വള്ളം മെയിനാണല്ലോ ഇതിൻ്റെ അപ്പോ അത് നല്ലോണം കുടിക്കലുണ്ട് പിന്നെ ഇപ്പോ വർഷക്കാല ആയ- തുകൊണ്ട് നമുക്ക് പച്ചവെള്ളം- അങ്ങനെട് കുടിക്കാൻ വെയ്ക്കൂലല്ലോ, തണുപ്പല്ലേ? അപ്പോ ആഹാ അപ്പോ വെള്ളംകുടി ഒന്ന് ഇങ്ങട്ട്- സ്രോവാക്കും, ഒന്നുങ്ങട് കുറക്കും, അപ്പോ ഒന്നുംകുടെ- പിന്നെ നമുക്ക് കൂടുതല് നമുക്ക് വേണ്ടത്- പോഷകാഹാരങ്ങളാണ് അപ്പോൾ പോഷകങ്ങൾ കൂടുതലും പിന്നെ എന്താണ്? ഗോതമ്പു, അതുപോലെ രാഗി, അതൊക്കെയാണെങ്കിൽ ചൂടാണേ? വയറ്റിൽക്കെത്തിയ ചൂടാ. അപ്പോ അതൊക്കെ തിന്നുമ്പോ- അധികം മൂത്രത്തി പഴുപ്പും കാര്യങ്ങളും. ഉണ്ടാവും ചെയ്യും അപ്പോ അത്- ഒന്നും തിന്നലില്ല അങ്ങൻത്തെന്നും എനിക്ക് പറ്റൂല.
ആഹാ ആഹാ ആഹാ ഗർഭകാലത്ത്- ചൂടൊന്നുധികാണല്ലോ.
ആഹാ ചൂടാതിക.
ഉം ഉ ഉം..
ന്തായാലും മൂന്ന് മാസം കൂടെ- കഴിഞ്ഞാൽ ആള് പൊർത്തായല്ലോ. പ്പ വരുല്ലോ അത് കഴിഞ്ഞിട്ട്- കഴിക്കാ വിചാരിച്.
ഉം ഉം കുഞ്ഞിന് വേണ്ടിയിട്ട്ള്ള സ്ഥലല്ലേ.
ആഹ സാനം അതുവരെ മ്മള്- ഇങ്ങനെക്കെ പോട്ടെ. അപ്പ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഭക്ഷണ ങ്ങളൊക്കെ റെഡിയാക്കിയ, പിന്നെ ആഹാ ഒരു- വെയ്റ്റും കാര്യങ്ങളൊക്കെ- ക്കൊണ്ടാവുല്ലോ അപ്പ പിന്നെ, അങ്ങനെ പോട്ടേ വച്ചു. ഭയങ്കര വേഷപ്പാണ്, നൈറ്റിലൊക്കെ ഭയങ്കര- ഭയങ്കര വിശപ്പാണ് എന്ത് കഴിച്ചു, കിടന്നാലും ഒരു ഒരു മണി രണ്ട്- മണിവകുമ്പോത്തക് വെശപ്പ്ടങ്ങും. പ്പ പഴോ, ബ്രെഡോ, അങ്ങനെ എന്തേലൊക്കെ കഴിക്കും.
ഉം ആഹാ ഞാനും അതെ ഞാനും, ഗർഭിണി ആയിരിക്കുന്ന സമയത്ത്. രാത്രി എണീച്ചിട്ട് വീണ്ടും ഭക്ഷണം കഴിക്കായിരുന്നു. ആ സമയത്ത്.. പ്രമേഹം നല്ലോണണ്ടായിരുന്നു. അപ്പോ ആഹാ എന്നാലും എനിക്ക്- പ്പ പ്രമേയത്തിന് അനുയോജ്യമായ ഭക്ഷണന്തെങ്കിലും- എണീച്ചിട്ട് കഴിക്കും. ഇനി ഒന്നുല്ലെങ്കിലും വെറുതെ കക്കിരിയോ. ഏഹ് ക്യാരറ്റോ, അങ്ങനെന്തെങ്കിലും കഴിക്കും. ഭയങ്കര വിശഷപ്പാണല്ലോ.
ഷക്കങ്ങളല്ലേ നല്ല വേണം.
നല്ല വിശപ്പാണല്ലോ അപ്പോ- സാലഡ്സ് കഴിക്കും ഉം... ഉം...
ഉം രാവിലെ എഴുന്നേൽക്കുമ്പോ- ത്തിന് പറ്റ പോയിട്ടുണ്ടാവും, വയറൊക്കെ പറ്റ ചുങ്ങിമാരിണ്ടാവും കുട്ടി ഉണ്ടോ വയറ്റില് തോന്നുന്നു. അങ്ങൻത്തെ വെശപ്പിലേക്ക് വരും എന്തെല്ലാം തിന്നണം തോന്നും. ഭയങ്കര വയിക്കാര.
ഉം ഉം ഉം.... അതു തന്നെ.
അവർക്കല്ല വിശപ്പ് നമ്മക്കാണ് വിശപ്പ്. ഔ എന്താന്നറിയില്ല. കുറെ വെള്ളം കുടിച്ച് പോയിവക്കി വെക്കും ന്നാലും മാറില.
കുട്ടി ആഗിരണം ചെയ്യുന്നുണ്ടവും അതായിരിക്കാം. ഉം.... പിന്നെ...
ശരി ജയ
ഇപ്പം മഴ പെയ്യുന്നുണ്ടോ?
ആഹാ മഴപ്പതാ- പെയ്തുകൊണ്ടിരിക്കണ്.
ആഹാ ഇവിടെപ്പം നിന്നു. ഉം.. ഉം... ഇതുവരെ പെയ്തുകൊണ്ടക്കായിരുന്നു.
ആഹാ...
അലക്കിയതൊന്നും, ആറാത്ത ഉം.. ആറാത്തതും അതൊരു വിഷയം തന്നെ.
ആ അപ്പം മിഷീൻല് ഇട്ടില്ലേ മിഷീൻല്
മെഷീൻ മെഷീൻൽ ഇട്ടതാണ് അലക്കിയത് പൊർത് പൊർത് വെയിൽ ഇല്ലല്ലോ.
ആഹ്.
ആഹ്. അപ്പം അതുകൊണ്ട് ആറികിട്ടാൻ ഭയങ്കര പ്രയാസാണ്.
ആഹ്.
ആഹ്.
എന്തായാലൊരു സ്മെല്ലക്കാണും എങ്ങനെ നോക്കിയാലൊരു സ്മെല്ലുണ്ടാവും നമ്മള്
ആഹ്
പിന്നെ സ്മെല്ല് പോവാള്ള ആഹ് കംഫർട്ട് തൊട്ട് ഉജലയോക്കെണ്ട് ചെല കംഫർട്ട് അത്ര വീര്യുള്ളത് ഉണ്ടാവുല്ല.
ഉം അഹ് അതന്നെ, ആ അങ്ങനെ മണം ഒള്ളക്കെ കൂറ്റി ഒയിച്ചാല്ലോ? ഒക്കെ ആഹ് എന്തെന്നായാലും ആ ഒരു വെയില് കൊണ്ടുണങ്ങുന്ന ആ ഒരു വൃത്തിയും എതും കിട്ടില്ലല്ലോ.
അത് ഒരു തണുപ്പാണ്.
ആഹ് ഇണ്ടാവും ആഹ് ഇണ്ടാവും. പിന്നാ പിന്നെ ഇസ്തിരിട്ടിട്ടൊക്കെ ആ ഇടുമ്പോഴും ഒരു തൃപ് ത്തിണ്ടാവില്ല.
ആഹ് അതന്നെ ആ വെയില് കൊണ്ടുള്ളോരു ആ സൂര്യ പ്രകാശത്തിന്റെ ആ ഒരു ചൂട് കിട്ടില്ല ഇത് അത്ര ത് വേറൊന്നിനൂല്ല.
ഉം മഴയുള്ള സമയത്ത് ഇണ്ടാവുന്ന കൊറച്ച് വെയിലാണെങ്കിലും ആഹ് വെയില്ന് നല്ല ചൂടാ. ഉം പക്ഷെ നോക്കി നിക്കണം.
അതെ അതെ അതെ.
ചെറിയ മക്കള് ഉള്ളതിനോണ്ട് ചെല്‌പോ വെയിലത്തിട്ടഴിഞ്ഞാ പിന്നെ മഴ പെയ്തിട്ട് എടുക്കാൻ പറ്റല് ഇണ്ടാവുള്ളു ഇഹ് ഇഹ്. ആഹ് അതന്നെ. അതാണ് ഇപ്പോ വെല്ല്യ പ്രശ്നം.
ഉം എന്തായാലും മഴ പെയ്യട്ടെ, കാലാവസ്ഥ നല്ല മഴ പെയ്തിട്ടിത്. പ്രശ്നങ്ങളൊന്നുണ്ടാവാതിരുന്നാതി ഇങ്ങനെ പോയാലും കൊഴപ്പം ഇണ്ടായിരുന്നില്ല. പ്രശ്നങ്ങളൊക്കെ ഇണ്ടാവുമ്പളാണ് നമ്മളെ മക്കൾക്ക് സ്കൂളിൽ പോണതും അതെ ആഹ്.
മം പിന്നെ വേനൽക്കാലത്തെ മഴ കുറഞ്ഞഴിഞ്ഞാ പിന്നെ വേനൽക്കാല്ത്തേക്ക് കിണറുകളിലൊന്നും വെള്ളണ്ടാവി
ആഹ് വെള്ളണ്ടാവില്ലേ, നമ്മളാകെ ബുദ്ധിമുട്ടും. ഇപ്പത്തെ മഴൊന്നും അപ്പണ്ട് ഉണ്ടാവില്ലല്ലോ അപ്പൊ വരൾച്ചല്ലേ ഉണ്ടാവൊള്ളൂ.
ഉഹ്. കഴിഞ്ഞ പ്രാവശ്യക്കെ വെള്ളപ്പൊക്കത്തിന്റെ ഒക്കെ ഉണ്ടെയ്നി ഈ പ്രാവശ്യം എന്താന്നറിയില്ല വെള്ളപ്പൊക്കത്തിന്നങ്ങനത്തൊ വെല്ല്യ പ്രശ്നങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. ആഹ് അതന്നെ. ഒന്നില്ലാണ്ട് നിക്കട്ടെ മഴൊന്ന് ശക്തമായി പെയ്യുമ്പോ ഒരു ആ മനസ് മനസിന്റെ ഉള്ളിലൊരു പേടിയാ ഒരു വിഭ്രാന്തിയാ ഏ എന്തെങ്കിലും സംഭവിക്കോ. എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കോ എന്നൊള്ളൊരു പേടിയാ.
എന്നാ ശരിന്നാ ഞാനേ മോളേ ഒറക്കട്ടെ എന്നാൽ ഇഹ്.
ആഹ് ആഹ് ആഹ് എന്നാ ശരി.
ആഹ് ഓക്കെ വിളിക്കണ്ട്.
ആ വിളിക്കാം വിളിക്കാം ശരി.